ഹലോ ആ എന്താ ർത്താനൊക്കെ
നല്ല സുഖംതന്നെ
എന്താ ആ ചോറ്ക്കെക്കഴിച്ചു എന്താ പ പരിപാടി കടന്നോ
ഇല്ല കിടക്കാൻ നിക്കാന്
ഹേ എന്താ സ്പെഷ്യലൊക്കെ ഇണ്ടോ
ആഹ് ഉണ്ട് ഇന്നൊരു കല്യാണം ഇണ്ടായിനീ അപ്പൊ അതെ മന്തിയൊക്കെ ഇണ്ടായിന്
ഏഹ് ഏശു എടുത്ത്ടുത്ത അയൽവാസിന്റെ
ആഹ് അയൽവാസിന്റെ
ആ ആയ് ശേരി എന്താ മക്കളൊക്കെ ഒറങ്ങിയോ
ആഹ് ഒറങ്ങി
ആഹ് ആഹ് ശരി ആഹ് ആഹ് ശരി- കൊള്ളി വാ
ഇത് സ്കൂള്ല്- എന്താ പ്രവേശനോസക്കെ കഴിഞ്ഞോ മോൻ്റെ -
ആഹ് കഴിഞ്ഞു അടിപൊളി പരിപാടിഞ്ഞു എന്താ- ആഹ് ഞങ്ങൾക്ക് എൽ കെ യു കെ ജിക്കാർക്ക് എൽ കെ ജിക്കാർക്കും ഉണ്ടായിനു- മ്മ് പുതിയ ടീച്ചറൊക്കെ എനുവാ-
ആഹ് എങ്ങനെണ്ട് സ്കൂളൊക്കെ?
സ്കൂളൊക്കെ സൂപ്പറാണ് കൊഴപ്പൊന്നുല്ല പിന്നെ ഓന് രണ്ടാം വർഷല്ല പിന്നെ അത്ര കൊഴപ്പൊല്ല-
ആ പരിപാടിയൊക്കെ ഇണ്ടായിനോ പ്രവേശനോത്സവത്തിന്-
ആഹ പരിപാടിക്കെ ഇണ്ടായിന് മുട്ടായി കൊടുക്കല് പിന്നെ പായസം ഉണ്ടായിനു അങ്ങനത്തെ പരിപാടികള് പിന്നെ ടീച്ചേഴസുമാരും ഓരനുസരിച്ചായിട്ടുള്ള കുട്ടികൾ ഇതൊക്കെ ഉണ്ടായിനു-
ഉം ടീച്ചേഴ്സിനൊക്കെ പുതിയ ടീച്ചർ ആകുമ്പോ ഫസ്റ്റ്ഒര്- ചെറിയൊര് ബുദ്ധിമുട്ടക് ഉണ്ടാവ
ആ ആ ഇവന് പിന്നെ രണ്ടാകൊല്ല യു കെ ജി ആയതോണ്ട് ന്നെ അത്ര പ്രശ്നല്ല ആള് കൊഴപ്പൊന്നുല്ല പുതിയ ടീച് ചത്രക്കന്നെയാണ്
യൂണിഫോമൊക്കെ കിട്ട്യോ
ഇല്ല യൂണിഫോം എൽ കെ ജിക്കാർക്ക് തുടങ്ങുമ്പോ ഇടാ പർഞ്ഞിട്ട് ഇട്ടിട്ടില്ല എന്താ ഓനങ്ങനെ
ഓനി പ്രവേശനോത്സവം എന്നാല് ഉം മൂന്നാം ക്ലാസ് യോണ്ട് പിന്നെ അത്ര ഇല്ലല്ലോ ഒന്ന എൽ കെ ജി യു കെ ജി അതെമാത് എ ഒന്ന് എല്ലോ പ്രശനോത്സവം ന്നാലും അന്ന് പായസം ഇണ്ടായിനു കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോയി യൂണിഫോം കിട്ടിയില്ല അട് ചാ കൊടുക്കണം ഒരു മാസം ഒരളവ് തന്ന്ക്ക്ണു
ആ പ്പ എന്ത ഏഹ് ഡ്രസ്സ് ഇതൊക്കെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞോ?
ആ കഴിഞ്ഞു, അതൊക്കെ സ്കൂൾ തൊറക്കുന്നു അപ്പൊത്തന്നെ ബുക്കൊക്കെ, പൊതിയൊക്കെ വാങ്ങി. എല്ലക്കും വാങ്ങി ഉം
ത്തെ മ്മളൊക്കെ കി
പുസ്തകങ്ങളൊക്കെ കിട്ടി ഒരു ടീച്ചേഴ്സൊക്കെങ്ങനെ ന്ന് വാട്സആപ്പില് അന്ന
ആഹ് ആ ന്നാന്ന് ഇപ്പൊ ഇപ്പ ക്ലാസ് തുടങ്ങി ഇവൽക് പ്പതുടങ്ങിയോ
ആ തൊടങ്ങി വർക്ക് ചെയ് ഹോം വർക്കും ക്ലാസ്സ്ട്ക്കലും ഡിക്റ്റേഷനായി
അയ് ശരി ആഹ്ആഹ് ആഹ് ഇവൽക്കും അങ്ങൻത്തന്നെ ആ കൊഴപ്പല്ല ങ്ങനെ തുടങ്ങ ക്കലായിട്ടള്ളൂ ഇപ്പോ ഈ ഒരാഴ്ച തുടങ്ങീട്ടുള്ളൂ പഠിപ്പൊക്കെ വർക്കുകളൊക്കെ ചെയ്യാൻ പിന്നെ ഓലൗട്ട്ന്നന്നെ ചെയ്പ്പിക്കും വി ക്ക് വിട്ടിട്ടില്ലതുവരെ
ഉം വാട്സപ്പില് അന്നത്തെ എടുത്തതൊക്കെ വാട്സപ്പിൽ പറഞ്ഞു തര്വോ അതോ മക്കളോട് മ്മള് ചോദിക്കലാ
സ്കൂളിൽ വിട്ട അപ്പ വ് ഓര് വിടും വോയിസ് അതുകൊണ്ട് നമുക്കക്കറിയാ ഓലോട് ചോയിക്കാ പകുതി അറിയുള്ളൂ പൗദ്യോല് പറീല്ലല്ലോ ചെറ്യേ കുട്ട്യേളല്ലേ
ആ ഇങ്ങനെ മടിണ്ടൊ എഴുതാനും വായിക്കാനും
ഇല്ല കൊ ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഇഞ് ഇസ്കൂളും മദ്രസും കൂടി ക്കആവുമ്പളേ കുറച്ചും കൂടി കഴിമ്പോളേക്കരം ഓരോ പാഠഭാഗ ഏറിയേറി വരുമ്പളേ ബുദ്ധിമുട്ടാവ എന്ത അറീല അപ്പളൊന്നും കൊഴപ്പല്ല വല്ലാതെ തൊടക്കല്ലേ പിന്നെപ്പത്തെ ടീച്ചേഴസ് അതിനുമ്മാത്രല്ലേ എടുക്കുള്ളൂ കളിം അയ്ന്റെടേല്
ആഹ് ഞമ്മള് പഠിച്ച മാതിരി ഒന്നല്ല ഭയങ്കര കുട്ട്യേകങ്ങനെ പൊ ക്കാന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പണ്ടത്തെ പോലല്ല ഒലി ക്ലാസ് പിന്നെ കയ്ഞ്ഞാല് അങ്ങനെ ഓരോന്ന് കാണിച്ച് വർക്ക് വർക്ക് ചെയ്ത് കാണിച്ച് അങ്ങനെ കൊടുക്കണ ഒരു കാലല്ലേ
അതോണ്ടിപ്പോ എന്താണ് കുട്ട്യേക്ക് സ് കൂക്ക് പോവാനി ഷ് റ്റാണ് ചെറുമാരെ ആ പണ്ടത്തെ ടീച്ചർമാരൊക്കെ പറഞ്ഞാല് അടിച്ചും ആഹ് കൊഴപ്പൊന്നുമില്ല
ഫുഡ് ആണോ
ആഹ് കൊഴപ്പൊന്ന സാധാ നല്ല ഏ എ കൊടുത്തയക്കൊന്നും വാണ്ട ഔട് ന്നന്നെ ഫ്രീ ആയിട്ട് കിട്ടും ആ സ്നാക്സ് കൊടുത്തയക്കണം അല്ലാത്തതൊക്കെ ഫ്രീ ആയി പിന്നെ പാലുണ്ട് ഒരാഴ്ച ഒരു ദിവസം മുട്ടണ്ട് രണ്ടു ദിവസം പാലാ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല അതൊക്കെ ഇഷ് ട്ടറാണ് പിന്നെപ്പത ടീ ടീച്ചറും സൂപ്പർ ആണ്ണ് സ്കൂൾ കുഴപ്പൊന്നൂല്ല സാദാ സ്കൂള ന്നെയാണ് പ്രൈവ റ്റൊന്നുഅല്ല സാധാ സ്കൂള് ആ ഓനൊരു ആ ആ അറബിക് മാത്രം വേറെ ടീച്ചർണ്ട്
പിന്നെ പോയിന്യോ ഇസ്കൂക്ക് പോയി ന്യോ
ഇല്ല അന്ന് പ്രവേശോത്സവത്തിൻ്റെ അന്ന്
ഉം ഉം
നിങ്ങൾക്ക് എന്താണ് പിന്നെ
ഞങ്ങൾക്ക് കൊഴപ്പന്നുല്ല പുതിയ ടീച്ചറാണ് കുഴപ്പൊന്നൂല്ല മാഷമ്മാരാണ് കുറേ അധികവും അതുകൊണ്ട് മക്കൾക്ക് പഠി ക്കണം എന്നുള്ളരു പേടിണ്ട് എഴുതണം എന്നുള്ളൊരു ഇണ്ട് ടീച്ചേഴ്സിനെ ആവുമ്പോ കുറച്ചരു പേടി കുറവല്ലേ പിന്നെ മാഷമ്മാര് ഭയങ്കര സൃപ്റ്റാണ് അന്നത്തെ അന്നത്തെ ഇട്ത്തത് അന്ന് വായിച്ചു വിടണം എഴുതണം ഹോംവർക്ക് ക്ക് ഇണ്ടാവും
ആഹ് ശരി
തരലില്ലേന്നു ഇപ്പൊ ഈ മൂന്നാം ക്ലാസ്സായപ്പൊ ഒന്നും കൂടി അവർക്ക് ഇണ്ട്
ഉം ഉം അയ് ശരി ആ
പിന്നെ കരാ ട്ട ഇണ്ട് ഇപ്പം മൂന്നാം ക്ലാസ്സു ത്തോൽക്ക്
ഓ അയ് ശെരി ആഹ് അതൊക്കെ നല്ല ഉപകാരള്ള കാര്യല്ലേ
ആ അപ്പൊ അതൊന്നും പഠിപ്പി ആ പഠിപ്പി ച്ചാല് വെച്ചാല് നമുക്ക് ആവശ്യണ്ടാവുമ്പോ ഇമക്ക്
ആഹ് ഉപ ക്കാലോ ഉം
അടുത്തുള്ള കുട്ടികളൊക്കെ ഇ ണ്ട് അപ്പൊ ഓന്റെ താല്പര്യത്തിന് അനുസരിച്ച്
ആഹ് കൂട്ടിണ്ടാവൂലേ അതക്കെ നല്ലതാ ഒരു സൈഡി കൂടെ അതും പഠിക്കാ, നല്ലതല്ലേ.
ഉം ഉം മദ്രസും സ്കൂളും ഒക്കെ ആവുമ്പോ മക്കക്ക് ചെറിയ ബുദ്ധിമു ട്ട് ഇണ്ടാവും ഇപ്പൊ തൊടക്കത്തിലായോണ്ട്
രാവിലെ എണീറ്റ് പോണ്ടേ ഓൽക്ക് മദ്രസ്സ പിന്നെ ഇപ്പൊ ഈ സ്കൂളും
ആ രാവിലെ ഏഴരക്ക് പോയേ പിന്നെ നാലരക്ക് വരുള്ളൂ ഫുഡ് പിന്നെ പാലുണ്ടാവും മുട്ട ഉണ്ടാവും കൊഴപ്പൊന്നുല്ല ഇമ്മള്
രണ്ടു മാസത്തെ വെക്കേഷൻ അച്ഛന് കഴിഞ്ഞപ്പോ തൊടങ്ങി ഓലിക്ക് പിന്നെ ൾ ഒരു ഒഴിവില്ലല്ലോ എല്ലാ സമയം പഠിത്തവും എഴുത്തും
സ്കൂള് വിട്ട് വന്നാൽ പിന്നെ വർക്ക് ചെയ്യാണ്ടാവും രാത്രിയായ പിന്നെ മദ്രസ ഓതാണ്ടാവും വായിക്കാണ്ടാവും ഹോംവർക്കിണ്ടാവും മാത്‍സൊക്കെ ഹോം വർക്ക് കണക്ക് കൂട്ടലുകളാണ് ഇപ്പം രണ്ടക്ഷരങ്ങള് അങ്ങനെ ഏ കൂട്ടുക അത് ചെയ്യാനണ്ടാവും അപ്പൊ അപ്പൊ വർക് ബുക്കുകളൊക്കെ കൂടുതലാണ് ക്ലാസ്സ് കൂടുന്നതിനനുസരിച്ച്
ആ ക്ലാസ്സ്‌ ചെറിയ ആ ക്ലാസ്സ് കൂടുന്ന അനുസരിച്ച് ഞമ്മക്കും ഓല്ക്കും വർക്കുകളുണ്ട് പാഠങ്ങളും കൂടി കൂടി വരിയല്ലേ
അറബിക്കൊന്ന് വായിച്ചു വിടണം എന്നാലേ അറബിന്റെ ഒരു മത്സരത്തിന് പങ്കെടുപ്പിക്കാനും വായനാ മത്സരം കാര്യായിട്ട് വായന ഇംഗ്ലീഷൊക്കെ വായനാ മത്സരം ന് പങ്കെടുപ്പിക്കാൻ എന്നും കുട്ട്യോളെ വായിച്ച് വായിച്ച് അങ്ങനെ പരിശീലിപ്പിക്ക്ണ്ട് ഇന്ന ഓല് വായന മാസ ചെറ്യേ മൂന്നും ക്ലാ നാലും കുട്യോളേണ് എല്ലാ പരിവാടിക്കും ഓല് പങ്കെടുപ്പി ച്ച അപ്പോല് തൊടക്കത്ത് തന്നെ തൊടക്കത്ത് തന്നെ ഓല് കുട്ട്യോളങ്ങനെ വായിപ്പിച്ച് പരിശീലിപ്പിക്കാണ്.
ആഹ് ഇപ്പത്തെ ടീച്ചേഴ്സമാരു ഉഷാറാണേ.
ഉഷാറാണ് കൊയപ്പൊന്നുല്ല്യ പണ്ടത്തെ പോലെയല്ല എല്ലാത്തിനും മക്കളെ ആ പഠിപ്പിക്കാനും സപ്പോർട്ടിയ്യാനും കളി കളി ചിരിം വി അങ്ങനേണ്.
അതിന്റെ കൂടെ പഠിത്തും അല്ലേ തും കൊണ്ട് പോണ്ട് ഓല് ഇപ്പത്തെ ടീച്ചേഴ്‌സ്മാരൊരു കഴിവ് വല്ലാ ത്ത് അങ്ങനത്തൊരു കൈവാ.
ആ കൈവാണ് അങ്ങനെ ആയാലും ഞമ്മ ഞമ്മക്ക് ക്കൊരു ബുദ്ധിമുട്ടില്ല മറ്റേ ടീച്ചേഴ്സ്മാര് അയ് ഞമ്മള് വീട്ട്ന്ന് വയ ങ്കര കഷ്ടപ്പെടാ ചമക്കൊന്നു ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കൊടുത്താ മതി.
ടീച്ചേഴസ്മാര് മോശായ പിന്നെ ഞമ്മളയ് മൈമെ നമ്മള് തല ഇരിഞ്ഞ് പഠി പഠിപ്പിച്ചൊടു
ആഹ് പഠിപ്പിച്ചൊടുക്കേണ്ടിയരും മറ്റേ നമ്മക്ക് ഓലോട്ന്ന് പറഞ്ഞോട് ത്ത വീട്ടില് വന്നൊന്ന് ജസ്റ്റ് നോക്കിയാ മതി.
ആഹ് ആഹ് അയ്ശരിയാ. എന്തെന്നിട്ട് ഒ ഒക്കെ ഹോവർക്കൊക്കെ ചെയ്ത് കെടന്നോ?
ആഹ് കിടന്നു ഹോവർക്ക് ചെയ്ത് കിടന്നു നാളെ സൺഡേ ലീവാണ് മദ്രസല്ല സ്കൂളില്ല അപ്പൊ ഒരു സമാധാനം റാഹത്തായി. കെടക്കാ രാവിലെ ആഴ്ച്ചേല് രണ്ട് ദിവസം ലീ സ്‌കൂളു മദ്രസ് സുല്ല അതോണ്ട് പിന്നെ അത്ര വല്ലൊരു ബുദ്ധിമുട്ട് ആഹ്
ആന് ആഹ് ആ ഇവൽക്ക് ഒരു വെള്ളിയാഴ്ച്ചേണ് ലീവ് ആ വെള്ളിയാഴ്ച ലീവ്ണ്ട് ശനിണ്ട് അങ്ങനെ പോണ് നാറായ്ച പിന്നെ മ സ്കൂളും മദ്രസ ഒക്കെ ലീവാണ്.
ആഹ് അന്ന് ക്ലാസ്
ഇന്ന് ക്ലാസുണ്ടായിരുന്നു പിന്നെ ടീച്ചർ ലീവ് പനിയാണ് ലീവാണ് അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞേക്കണ്ടാ പറഞ്ഞു. ടീച്ചർ ലീവാണ് പറഞ്ഞോണ്ടേ എല്ല ആ രണ്ടാം ക്ലാ ശെനിക്കൊക്കെ ക്ലാസുണ്ട് വെള്ളി മാത്രം ഞായറാഴ്ച്ച ലീവ് ഉള്ളു. എ ആഹ് പത്തിരുപത് കുട്ട്യാള്ണ്ട് കുട്ട് കുട്ട്യാക്ക് നല്ലഷ്ടാ ഈ ടീച്ചറായതോണ്ട് പുതിയ ടീച്ചറായതോണ്ട് പ്പെ സൂപ്പറാണ് ആള് കുട്ട്യാളങ് മയക്കിട്ക്കാനെ ഓൽത് ടീച്ച ന്ന് ഇന്ന് ലീവാ പറഞ്ഞപ്പോത്തിന് ഭയങ്കര സങ്കടം അപ്പ ടീച്ചറ് പർഞ്ഞീ ഞാൻ തിങ്കളായ്ച വര രാൻ പറഞ്ഞപ്പോല് റെഡ്യാണ് തിങ്കാഴ്ചയ്ക്ക്
സുഖല്ലാതെ വന്ന്ട്ട് കാര്യല്ല പഠിപ്പിക്കണേ കൊറച്ച് ചെറിയ മക്ക് ക്കളെല്ലെ ഓലെ ഒച്ചട്ട് സംസ് താക്കി പഠിപ്പിക്കണെങ്കി കൊറച്ച് ബുദ്ധിമു
ആഹ് ചെറിയ കുട്ടികളല്ല അപ്പ പിന്നെ പനി ആയതുകൊണ്ട് ഒരു ടീച്ചറട് ത്ത്ക്ക് വേം എടുത്തൊട്ത്തിക്കാൻ ഇത ക്കാനൊക്കെ വരേ
ആഹ് ആഹ് കൊഴപ്പൊന്നും ഇല്ലല്ല മാ ല്ല ന്നുല്ല
ആഹ് ഉം പിന്നെ എന്തൊക്കെ ന്നിട്ട്
ഇതന്നെ ങ്ങനെ പോണ് ഉം ന്ന് കല്യാണം എന്തായ എടുത്ത് ഞങ്ങള്ൾ കല്യാണത്തിനൊക്കെ പോയി ടെക്കെ കഴിച്ച്
ഹ അത്ശരി അപ്പൊ ഇന്ന് വീ ലൊന്ന് ണ്ടാക്കി
ഇല്ല വൈകുന്നേരൊന്നും ഇണ്ടാക്കിട്ടില്ല മക്കളൊക്കെ അങ്ങനെ അവിടുന്ന് കഴിച്ച് ക്കാണ്ട് പിന്നെ വ കുറച്ച് കഴിഞ്ഞിട്ട്
ആഹ് ആഹ് അയ് ശരി ആ അയ് ശരി ആഹ് ആഹ് പിന്നെ എന്താ ഇന്നിട്ട് വർത്താനൊക്കെ
ശിന്നന്നെ എങ്ങനെ പോക്ണ്ട്
ആഹ് പുസ്തകക്കെ ന്നിട്ട് ആഹ് വീട്ട് തന്നെയാണ്
ഉം പുസ്തകങ്ങളൊക്കെ പൊതിയലും ആ ഒക്കെ കഴിഞ്ഞു പൊതിഞ്ഞ് മദ്രാസ്ത്ത് പൊതിഞ്ഞ് സ്കൂള്ത്ത് പൊതി ഒക്കെ പൊതിഞ് അ അ തന്നെ പിറ്റേ ദിവസം തന്ന രണ്ട് ദിവസം ല്ലേ ഒല് അപ്പൊ ഇത് പിന്നെ ക്ലാസ്സില് കൊടുന്ന് കാണ്ട് കൊണ്ട് ബുക്കൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ ആ ടെക്സ്റ്റ് ബുക്കൊക്കെ കൊണ്ട് പ്പേ ക്ലാസ്സ് പാടം എടുത്ത് രണ്ടണ്ട് മൂന്ന് പേജ് ഒക്കെ ഇപ്പം
ആ ആ ബാഗും ഇതൊക്കെ വാങ്ങിയോ കൊടയൊക്കെ വാങ്ങിയോ പുതിയത്?
കൊട വാങ്ങിട്ടില്ല ബാഗ് വാങ്ങീനു.
ആഹ് ശരിയാ.
സ്നാക്സ് പാത്രം, വെള്ളകുപ്പി ആഹ് അങ്ങനത്തെ എല്ലാം വാങ്ങീനും.
ആ ശരി. സ്കൂൾ തുറക്കുമ്പോ രക്ഷിതാക്കൾക്ക് അധിക ചെലവാണല്ലോ ഉം അത് ശരി ആ ആഹ് ആഹ് ശരി.
മക്കളിപ്പോ
ആഹ് മ മക്കളൊക്കെ ഫുഡ് കഴിച്ച് ഇപ്പ കെടന്നുക്കണു ഇപ്പ നാളെ ഇനി ലീവല്ലേ നാളെ ഹോളിഡേ അല്ലേ? ഉം ഉം എന്നാ പിന്നെ വേറെന്താ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ? ഉം എന്ന ശരി. ട്ടെന്നാൽ എന്നാ പിന്നെ വിളിക്കണ്ടട്ടോ.
ഓക്കെ.